ഹലോ.
കേക്കുന്ന്ണ്ടോ.
ആ കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട് ആ എന്താ പരിപാടി എന്തോ പരിപാടി
എന്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കാണ്
ആ ഫുഡ് കഴിച്ചോ
ഫുഡ് കഴിച്ചില്ല ഫുഡ് വന്ന്ണ്ട് കഴിച്ചിക്കില്ല
ഏ ടൈമോ
ഇയ് കഴിച്ചോ ടൈമായി ഞങ്ങളിങ്ങനെ ഇരുന്ന് ടൈമ് ലേറ്റായി
ഏ ഏ അപ്പൊ ഇനി എത്ര മണിക്ക വിളിക്കണ്ടേ
ഞങ്ങള് ഇപ്പം പോവും ഒര് എട്ടരൊക്കെ ആകുമ്പോ ഫുഡ് കഴിക്കാൻ പോവും ഇവിടെന്നാ അയ്ന് ചോറും പരിപ്പു കറിയാണ് ഉം ഈയ് കയച്ചോ ഫുഡ്
ഇല്ല കഴിക്കാൻ പോണേ ഉള്ളൂ കഴിക്കുൻ പോണേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞാൽ വി ളി കഴിഞ്ഞിട്ട് കഴിക്കണം പിന്നെ എന്താ ക്ലാസ് ഉണ്ടായിരുന്നോ ഞാൻ സി എം എ അക്കൗണ്ടിംഗ്
ഓഹ് എവിടാണ്
തൃശൂര് ലക്ഷ്യാ
ആ ആ ആ ആ ആഹ് ലക്ഷ്യ ആ
ആഹ് ആ സമ്മവം തന്നെ നീയോ
അങ്ങനെ ഞാനിവിടെ ഏഹ് കോയമ്പത്തൂര് റെസ്പറേറ്ററി അല്ല ആ റെസ്പറേറ്ററി ആ നഴസിങ്ങിന്റെ വേറൊന്ന് അത് താ എന്ന ഈ റെസ്പിറേറ്ററി കലാപ്പന്ന് പറയുമ്പോ ഈ നമ്മളെ ലെങ്സും ഇതൊക്കെല്ലേ ഈ വെന്റിലേറ്റർ പേഷ്യൻസ് ഐസു പേഷ്യൻസ് ആ അവിടെക്കെ ഇങ്ങനെ ആ അവിടെക്കെ ഇങ്ങനെ നഴ്സിനൊക്കെ പോലെ തന്നെ അങ്ങനെ നക്കുന്നു
അങ്ങനത്തെ മണിയണ്ടല്ലേ അങ്ങനെ മണിയണ്ടല്ലേ അല്ല അങ്ങനെയും പണിയൊക്കെ ഉണ്ട്ല്ലേ
ആ അതെ അതെ അതെ പിന്നെന്താണ്
പിന്നെന്താ പിന്നെ ആ അവിടെ ഒരു ഫ്ളാറ്റ് രണ്ടന് അടുത്തുണ്ട് അല്ല ഒരു ഫ്ലാറ്റ് റെന്റിന് അടുത്തുണ്ട്
ആ കൊറെ പേരുണ്ടോ
ഇപ്പൊ നാട്ടിലാണ് ഇല്ല ഞങ്ങള്
ആ ആഹ് അത് ശരി ആ എങ്ങനെ നാട്ടിലേക്കൊക്കെ പോല്
അവിടെ ഹോസ്റ്റല ആയിരിക്കല്ലേ ആ നമുക്ക് അത്യാവശ്യംണ്ടിൽ പോയിട്ടട്ട ആ ലീവ് ഒന്നു ല്ല നമുക്ക് പോകണമെങ്കി പോവാാം
അത് ശരി
ഞമ്മളായിട്ട് ലീവ് എടുക്കണം അത്രന്ന
ഓ ഇപ്പ എത്രായി പഠിക്കുന്ന ഇപ്പ എത്രായി പഠിക്കുന്നെ
ഓ ഒരു കൊല്ല ഒരു കൊല്ല കഴും ഒരു കൊല്ലം കഴിയും
ല്ലേ അല്ലേ ഇന്റെ ഒരു കസിന് ഇത് എടുക്കാൻ പോകുന്നുണ്ട് സി എം എ
അര്
അന്റെ ഒരു കസിന്
ആ ഇന്ററാണ് പ്പി ഇന്റർ ആണ് ഫസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞു അല്ല ഫസ്റ്റ് ഗ്രൂപ്പ് എക്സാം കഴിഞ്ഞു
ഓ അവളിപ്പോ പ്ലസ് ടു കഴിഞ്ഞ് ആഹ് ഓ അങ്ങനെ
ഇനിയണ്ടാവും അപ്പ അതായത് ഇനിരു ലെവൽ കഴിഞ്ഞ ഒരു ഇന്റർുന്നു
ഓ ഓ അങ്ങനെ അവള് പറഞ് പ്ലസ് ടു കഴിഞ്ഞട്ട് ഇപ്പൊ ബി കോമിന് കൊടുത്ത്ക്ക അത് കഴിഞ്ഞിട്ടാണ് സി എം എ കോന്നെ അങ്ങനെ എന്തൊക്കാ പറഞ്ഞു
ആഹ് അതുവഴി അങ്ങനെ ചെയ്യ പക്ഷെ ഞാൻ പ്ലസ് ടൂവിന് നേരെ ഇങ്ങോട്ട് വന്നു കാരണം പ്ലസ് നാല് വർഷം ഡിഗ്രി കളയുന്ന കട നല്ല അല്ലേ
ആഹ് ആഹ് അത് ശരി ആഹ്
പക്ഷെ പാസവണട്ട പാസാവാണ്ട് ഒരു കാര്യംല്ല
പാസാവാൻ കുറച്ച്
ആഹ് നല്ലരുണ്ട് ഞാൻ ഫസ്റ്റ് ലെവല് പാസ് ആയി അത് സിപിൾ ആയിരുന്ന പക്ഷെ ക്ഷേ ഇൻ്റർ ഫസ്റ്റ് ഗ്രൂപ്പിന് നല്ല ടഫ് ഉണ്ടായിരുന്നു ടൈം എടുക്കും
സോല അങ്ങനെയൊക്കെണോ
ആഹ് അത്യാവശ്യം മാക്സും വരുന്നുണ്ട് പിന്നെ തിയറിണ്ട് ബിസ് അത്യാവശ്യം അക്കൗണ്ടിങ്ങും അങ്ങനത്തെ കുറച്ച് വലിയ പരിപാടിണ്ട് ഉം അക്കൗണ്ടിങ് കോസ്റ്റിങ് ഓഡിറ്റ് ചെയ്യാം അങ്ങത്തെ
ഓ അത് ശരി പിന്നെ അവടെ ഫുഡ് ഒക്കെ എങ്ങന സ്വന്തായിട്ട് ഇണ്ടാക്കാ
അല്ല ഞങ്ങക്ക് ഇങ്ങനെ ഒരു ഓർഡർ വെച്ചിണ്ട് അപ്പൊ ആള് എല്ലാ ദിവസം കൊണ്ട് തരും
ഓ അങ്ങനെ ആഹ് രാവിലെ വൈകുന്നേരം അല്ല ഉച്ചക്കും രാത്രിം
ആഹ് രാവിലെ രാവിലത്തെ ഉച്ചക്കും രാവിലെ കൊണ്ടു തരും പിന്നെ ഉച്ച ഏ വൈകുന്നേരം ഏ ചായയും സ്നാക്സും കൊണ്ടുവരും പിന്നെ വൈകിട്ട് ഒന്നും കൊണ്ടുവരും ആഹ്
ആഹ്‌ എങ്ങന നല്ല ഫുഡൊക്കാ
പ്പോ ആഴ്ചയില് ആറു ദിവസം നോൺ വെജും ഒരു ദിവസം വെജും കൊഴപ്പോന്നുല്ല നൈസ് ഫുഡ
ച്ച് രാറ് ദിവസം നോൺ വെജാ ഓ ഞങ്ങക്കിവിട ഒരു ദെവസം പോലും നോൺ വെജില്ല
അത് നിങ്ങടെ പ്രശ്
ഞങ്ങക്കൊരു കോയിമുട്ട പോലും കിട്ടാത്ത ഹോസ്റ്റലാത്
അത് നിങ്ങള് ഹോസ്റ്റന്റടുത്ത് പറയണം
ഉം പറഞ്ഞിട്ടൊന്നും നടക്കൂല പറഞ്ഞാ പറയും പ ത്തായിരം എക്സ്ട്രാ കൂട്ടിതാ അപ്പം നോൺ വെജ് വെക്കാന്ന് പറയും
പിന്നെ അപ്പൊ നിങ്ങക്ക് അറ്റാച്ച്ഡ് ആണോ ഹോസ്റ്റല്?
എങ്ങനാ
ഹോസ്റ്റല്
എന്ത് അറ്റാച്ച്ഡ് ആണോന്ന്?
അല്ലാ ഈ കോളേജിന്റെ ഹോസ്റ്റല് തന്നെയാണോ?
ആഹ് കോളേജിന്റെ ഹോസ്റ്റലന്ന ഞങ്ങള് വേറെ പൊറത്ത് പി ജിക്കൊന്നും പോയില്ല ഉം പിന്നെന്താ അവിട മയൊക്കെണ്ടാ ആഹ്‌ പി ജിയിണ്ട് പി ജിണ്ട് ചെലോര് വീടെടുത്ത് നിക്കുന്ന് അങ്ങനെകണ് നോക്കട്ടെ ചെലപ്പ അതിന്ന് അങ്ങനെ മാറണം
ഇതിപ്പോ കഴിഞ്ഞില്ലേ ഇനി എത്ര വർഷൊണ്ട്
ഇനി രണ്ട് വർഷൂടി ടോട്ടല് നാല് വർഷം ചെലപ്പോ രണ്ടു വർഷം കയി രണ്ട് വർഷം സെക്കൻഡ് ഇയർ ആണ് ഞങ്ങള് ഇനിപ്പ രണ്ട് വർഷം കൂടി അതില് ലാസ്റ്റത്ത ഇയറ് ഇന്റേൺഷിപ്പാണ് ആഹ് ഒരു വർഷം മൊത്തം ലാസ്റ്റില് മൂന്ന് വർഷണിപ്പം തിയറിയായിട്ട് പഠിക്കാനുള്ളൂ ആ ഹോസ്പിറ്റലിലന്നെ ഇവിടെ തന്നെ ഹോസ്പിറ്റൽ ആഹ് അങ്ങനെ
ഫീസും കാര്യങ്ങളും എങ്ങനെയാ
ഫീസക്കാന്ന് പറയുമ്പം ഹെ എനിക്ക് ഞാൻ പഠിക്കുന്ന കോഴ്സിന് ഫസ് ഇയറ് രണ്ട് ലക്ഷത്തി അറുവത്തയ്യായിരം
ഓഹു മ്മ്
പിന്നെ സെക്കൻഡിയറും തേർഡ് ഇയറും ഒന്ന് ഒരു ലക്ഷത്തി അറുവത്തയ്യായിരം
ഹെ
ആഹ്‌ പിന്ന ഫോർത്ത് ഇയറ് നമ്മള് ഇന്റേൺഷിപ്പായോണ്ട് ഹോസ്റ്റൽ ഫീസ് മാത്രം എഴുപത്തയ്യായിരം അങ്ങന ഇപ്പ നമ്മള് ഹോസ്റ്റല് മാറി പി ജി ക്കെങ്ങാൻ പോവാണെങ്കില് ഏഹ് അത് നമ്മള് കൊടുക്കണ്ട
അഹ് അപ്പഴും പി ജി കൊടുക്കണല്ലോ
പി ജി കൊടുക്കണം എന്താലും ചെലവാണ് അവിടെക്കെ എങ്ങനാണ് ഫ്ലാറ്റിന്
ഇവിടെ ഫ്ലാറ്റിന് മാസം ആറേ അഞ്ഞൂറ്
ആറേ അഞ്ഞൂറ് മാസം ആഹ്‌ ഞങ്ങ ക്കിവിടെ മാസം ആറേ ഇരുന്നൂറ്റയിമ്പത് ഈ ഫുഡും എല്ലാം കൂ
ആഹ്‌ ആഹ്‌ ഞങ്ങക്കിപ്പോ ചായയുള്ളത് ആഹ്‌ ഒരാൾ ആറേ അഞ്ഞൂറ് നിങ്ങൾക്ക്
ആ ഞങ്ങക്കും അങ്ങനെ തന്നെ
ആഹ്‌ അങ്ങനെ തന്നെയാവും അല്ലാണ്ട് ഏഹ് അവിടുത്തുള്ള മൊ ത്തം സ്റ്റുഡൻറ്സ് കൂടി ആറ്ഞ്ഞറ്ണെങ്കിൽ അവടെ ഇരിക്കുന്ന ആൾക്ക് എന്ത് ലാഭം
അങ്ങനെയാണെങ്കിൽ അവര് കോളേജിൽ പിള്ളേര് മൊത്തം വരില്ലേ ആരെ അഞ്ചൂറ് കൊടുത്താ പോരെ
അത് വല്ലല്ലോ
ആഹ് അപ്പൊ എല്ലാരും ചില്ലറ പൈസ കൊടുത്താ മതിയാവും അത് ശരിയാ എല്ലാ അവിടെ ഫുഡിനും കൂടിണോ ആരെ അഞ്ഞൂറ്
ആഹ മൊത്തത്തില് ടോട്ടല്
ആഹ ആഹ ഉ അങ്ങനെ
അങ്ങനെയാണ്
പിന്നെ അവിടെ കോസ്ഫീസ് ഒക്കെ എങ്ങനാ
കോഴസ്റ്റ് അവർത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫീസ് മാത്രം ഉ എൺപത്തഞ്ച് വരും അത് കഴിഞ് പി ആ അത് കഴിഞ്ഞ് പിന്നെ ഓരോ എക്സാമിനും ഫസ്റ്റ് ഫാസ്റ്റ് ലെവലിന് പന്ത്രണ്ട് അറുന്നൂറ് പിന്നെ സെക്കൻ് സെക്കൻഡ് ഇന്റർവ്യൂ വരുമ്പോൾ ഏെ ശേ ഇന്റർന് ഏത്രയരുന്നു ഇരുപത്തി മൂന്ന് അറനൂറ്
ഓ കൂടിക്കൂടി വരിയ്യ
ആഹ കൂടിക്കൂടി വരിയാ അത്ങ്ങനെ കഴിഞ്ഞു പിന്നെ
ആഹ പറഞ്ഞോ അല്ലല്ല പറഞ്ഞോ പറഞ്ഞ അതില്ല ഇതിങ്ങനെ ആ ല്ലെ പറന്നെ
ശരി ശരി നിക്ക് പറയാ അഹ് പറയാ പറയാ പറയാം ഈ ഇരുപത്തിമൂന്ന് അറണൂൾ കെട്ടി ജൂണില ഒരു എക്സാം കഴിഞ്ഞു ഫസ്റ്റ് ഗ്രൂപ്പ് ഇനി സെക്കൻഡ് ഗ്രൂപ്പ് മ് ഡിസംബറിലുണ്ട് അത് അത് പാസലും തോറ്റാലും ഏ പാസലും ആ ജയിച്ചലും പാ കറന്റ് വന്നക്കുന്നു നിക്ക് നിക്ക് എഹ് തോറ്റാലും പാസായാലും നമുക്ക് പതിനഞ്ച് ദിവസം ട്രെയിനിംഗ് പോണം. ട്രെയിനിംഗ് മണി സ്കിപ്പിയ്യാം പക്ഷെ എന്തിനും പോ. അപ്പോ ഒരു പത്തോ അഞ്ചോ കിട്ടും. മാസം അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷം ആഹ് ഇങ്ങോട്ട് കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫൈനലും കൂടി ണ്ട്. ഫൈനലും കൂടി പാസ്സായി കൈഞ്ഞാ ക്വാളിഫൈ നല്ല നല്ല കമ്പനീല് പോവാ. അല്ലെങ്കി പിന്നെ കുറേ വെഷം ഡ്യൂറേഷൻ കൂടും
അത് ശെരി. അപ്പൊ നമ്മള് പാസ്സാവുന്നേന് അനുസരിച്ചാണ്ല്ലേ
ആഹ് പാസാവുന്ന അനുസരിച്ച് നമുക്ക് ഡ്യൂറേഷ കുറയ്ക്കാം കൂട്ടാം എന്തും ചെയ്യാം
ഔഹ് അത് ശരി
വടെ എങ്ങനെയാ?
ഇവിടെ അങ്ങൻ തന്നെ. ഫസ്റ്റ് ഇയർ പിന്നെ പാസ്സായാലും ഏഹ് എന്താണ് ഫെയ്ലായാലും കൊഴപ്പല്ല്യ സെക്കൻഡ് ഇയർ എയ്തിപ്പിക്കും. പക്ഷെ സെ ക്കൻ്റിയറ് ഫെയ്ലായാല് ഒരു വർഷം നമ്മള് ബാക്കോട്ട് പോവും ഉം അതാണ് പ്രശ്നം ആഹ് അങ്ങനെ തേർഡ് ഇയർലേക്കാവും. പക്ഷെ എന്താ എക്സാം എഴ്തിപ്പിക്കൂല തേർഡ് ഇയർൻ്റെ അപ്പ പിന്നെ നമ്മള് നമ്മളെ ജൂനിയേഴ്സിന്റെ ഒപ്പരേ എറങ്ങൊള്ളു.
അപ്പോ ക്ലാസ് അതേ ക്ലാസ് പോവോ അല്ല ബേക്കാവോ
ക്ലാസ് പോവും പക്ഷെ എന്താ ഇന്റേൺഷിപ്പിന് നമ്മള് നമ്മളെ ബാച്ചിന്റെപ്പരം കേറൂല തേർഡ് ഇയർ വരെ ക്ലാസ് ഇങ്ങനെ പോവും ആഹ്
ഏഹ് സാലറി കിടോ
ഇല്ല ഇല്ല്യ കിട്ടൂല
അപ്പം വെറുതെ പോവാണ് ഇൻ്റർഷിപ്പിന്
വെറുതെ പോവാണ് ജസ്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം
ഒരു വർഷവോ
ആഹ് ഒരു വർഷം
ഓഹ് ടാസ്ക്കാണല്ലേ ഒരു വർഷം എടുക്കും അയ്യോ ഞങ്ങൾക്ക് പിന്നെ അങ്ങനയില്ല. വെറുതെ വെറുതെ പോവാൻ പറ്റില്ല ഞങ്ങക്ക് ഒരു ഫേമിലേകെറങ്ങിയാ ഒരഞ്ച് കിട്ടും അല്ലെങ്കി കമ്പിനിയിലാണെങ്കി ഒരു പത്ത് ഓരോന്നത്ത് ഓരോ വരവ്
ഉം ശെ
ഉം
പോയാൽ അയ്യായിരം കിട്ടും
ഹതിന് പ പതിനഞ്ച് ദിവസല്ല പതിനഞ്ച് മാസം
പതിനഞ്ച് മാസത്തേക്ക് അയ്യായിരം രൂപേ
ഏഹേ ഓരോ മാസം അയ്യായിരം പത്തായിരം അങ്ങനെ പതിനഞ്ച് മാസം പോണംന്ന് പിന്നെ വന്ന് പതിനഞ്ച് മാസത്തിന് അയ്യായിരം രൂപ കി ട്ടന് ആരേം പോവോ? അയിനെക്കാട്ടിം നല്ലത് നിങ്ങടെ നിങ്ങളെ പോലെ ഒരു പൈസിം വാങ്ങാണ്ടേ
ഹ് ഹ് ഹി അത് ശരിയാ ഉം അങ്ങനാണല്ലേ
ഉം
ഉം ന്നാ ല്ലേ ഞാൻ ഇപ്പൊ വിളിക്ക്യട്ടോ
ഓക്കെ
ആഹ് ഓക്കെ